എടാ കേൾക്കാൻ പറ്റ
കേക്ക പറ്റ് എന്താ നേരത്തെ പറ്റിപ്പോത് കട്ട ആയി പോയതാ
ഒന്നും അറിയത്തില്ല എനിക്കൊന്നും കേക്കാൻ പറ്റുന്നില്ലായിരുന്നു ഒരു കാര്യവും കേ ഇടക്ക് ഇടക്ക് ലാസ്റ്റ് വന്നപ്പോ ഒന്നും കേക്കാൻ പറ്റുന്നില്ലാരുന്നു അപ്പ ഞാൻ കൊറെേ പറയുന്നുണ്ട് കട്ടാക്കല്ലേ കട്ടാക്കല്ലേ ല്ലേ കോള് കട്ടാക്കണ്ടാ പറയുന്നുണ്ട് പക്ഷെ കുറെ കഴിഞ്ഞപ്പോ എനിക്ക്
ഉം ഞാൻ അങ്ങന തന്നെ വിളിച്ച കൊറേ നേരം ഹലോ ഹലോ എന്ന് പറഞ്ഞോണ്ടിരുന്നു ഞാൻ കോള് പോകുന്നുണ്ട് നമ്മുടെ മീറ്റില്ലേ അത് അത് പോയി ഇങ്ങനെ കൊണ്ടിരിക്ക ഞാൻ ഹലോ ഹലോന്ന് പറഞ്ഞ കേൾക്കുന്നേ ഇല്ല ന്നാ ഞാൻ നോക്കുമ്പോൾ എന്റെ ഫോണ് കട്ടായി പോയിട്ടുണ്ട്
ആണോ അയ്യോ നെറ്റ് റേഞ്ച് വല്ല ഇഷ്യൂ ക്കും എനിക്ക് ആ ൻക്കും ഒന്ന് രണ്ടു ദിവസം മുന്നേ ഇങ്ങനെയിയിരുന്നു റേഞ്ച് ഇഷ്യു ആണെന്ന് തോന്നുന്നു പെട്ടെന്ന് കട്ടായി കട്ടായി പോകുന്നുണ്ടായിരുന്നു
ഉം ഒന്ന് റേഞ്ച് കുറവാണ് ഈ കട്ടായി കട്ടായി പോകുവെല്ലോ
ഉം തുണിയൊക്കെ വിരിച്ചിടാൻ എങ്ങനാ ഓണങ്ങുമോ മഴയത്ത്
ഏയ് ഞാൻ ഇന്നലെ അലിക്കിട്ട തുണി ഇത്രയും നേരട്ട് ഉണങ്ങിട്ട് പോലു വെയിലുണ്ടെങ്കിലും പക്ഷെ എന്നാൽ ചെറിയ മഴ പൊടിച്ചിലൊകെ ണ്ട്
ആഹ്
അപ്പൊ പിന്നെ ഇതാക്കില്ല അപ്പ ഇന്ന് ഇപ്പ ഞാൻ ഫ്രി വാഷിംഗ് മെഷീൻ ഒന്ന് തുണിയിട്ടെ
ആഹ് ആഹ് ഉണക്കി ഉണക്കി എടുക്കാൻ പറ്റൂലേ അത്
ആ വാഷിംഗ്‌ മെഷീൻ ഉണ ആ ഇതില് ഡ്രൈ എല്ലാം കൂടി ഒന്നി ച്ച ഇട്ടേക്കുന്നെ ഞാന് അപ്പോദേ വെയില് കണ്ടപ്പോ ഞാൻ കൊണ്ടുപോയി പുറ ത്ടപ്പതിൻ ദേ മഴ പെയ് തുള്ളിടാൻ തൊടങ്ങി
ഉം ഞാന് ഇന്ന് ഇന്നലെ രാവിലെ കഴികിയതെല്ലാം സൈഡിലൊക്കെ പറക്കിയിട്ടിട്ട് രാത്രീല് പിന്നെ ഹാളിൽ ഇട്ടിട്ട് അ ല് വലിച്ച്കെട്ടി ഹാളിൽ എല്ലാരും കിടന്ന് കഴിയുമ്പോക്ക് ഫാനും ഇട്ട് അങ്ങ് ഇട്ടേക്കും അപ്പൊ രാവിലത്തേക്ക്‌ ഒരുമാരി വലിയ കട്ടിയുള്ളതൊക്കെ ഉള്ളൂ ഉണങ്ങാത്തെ ബാക്കി ഒക്കെ ഉണങ്ങി കിട്ടും
പക്ഷെ ഫാനിലിട്ട് ഇതാക്കുമ്പോ മണച്ചി സ്മെല്ല് ഉണ്ടാവൂലടാ
ഇല്ല സ്മെല്ലടിക്കത്തില്ല മൂന്ന് ആ നല്ല നല്ല വിടർത്തിയങ്ങ് ഇട്ടേക്കണം അടിക്കടിക്കല്ല സ്പേസ് ഇട്ട് സ്പേസ് ഇട്ടങ് ഇട്ടിരുന്നാല് എല്ലാ ഞാൻ രാവിലെ കഴുകിയിടുന്നടാ ഞാൻ രാവിലെ കഴുകിട്ട് വെളീല് അയ ല് സൈഡിലത്തെ ഷൈഡിൻ്റെ നമ്മുടെ വീടിന്റെ ഷെയ്ഡിന്റെ അടീൽ അയ കെട്ടിയിട്ട് അവിടെ കിട്ടി അപ്പൊ വെള്ളം നല്ല പോലെ വലിഞ്ഞ് കിടക്കും ഉണങ്ങത്തില്ലെന്നേ ഉള്ളൂ എന്നിട്ട് പിന്നെ അത് ഏഹ് ഇങ്ങനെ പാൻ്റീട് ഒരു സ്മെല് അടിക്കത്തേ ഇല്ല
ഉം
എന്നിട്ട് പിന്നെ ഒരുറൂ മിൽ നമ്മൾ കിടക്കുന്നില്ല അപ്പോൾ ആ റൂമിലെ ജനല് അങ്ങ് അപ്പറോ ഇപ്പറോ സൈഡിലുള്ള ജനലേൽ ഇങ്ങനേ ഇങ്ങോട്ടും ആയ വലിച്ചു കെട്ടിയിട്ട് അപ്പൊ അവിടെ ഇതുപോലെ കൊണ്ട് വന്ന് ഉണങ്ങാത്തത് ആ വിരിച്ചിട്ടും ഉണങ്ങിയത് ഒരു രണ്ട് ഒ ഒന്ന് ജസ്റ്റ് ഒന്ന് മടക്കിഇങ്ങനെ ഒരു സൈഡ്ലോട്ട് ഏതെങ്കിലും ഒരായ ഒഴിച്ചിട്ട് അതിലോട്ട് ഇങ്ങനെ മടക്കി മട ക്കിടും പിന്നെ ഒരു വെയില് ഉള്ളപ്പം എടുത്തിട്ട് ഒന്നൂടെ ഉണക്കിഎടുക്കും അല്ലാതെ എങ്ങനെ എന്തോ ചെയ്യാനാ പിള്ളേര് കൊണ്ട് പോകുന്ന വല്ലോം
യൂണിഫോം തന്നെ ഇണ്ടാവില്ല ഇഷ്ട്ടം പോലെ ദിവസം അലക്കാന്
പിന്നെ ഒണ്ട് ഉണ്ട് രണ്ട് പേർക്കും മോക്ക് രണ്ട് ദിവസം അടുപ്പിച്ച് യൂ ണിഫോമ് ഉണ്ട് ബുധനാഴ്ച കളർ ഡ്രസ്സ് വ്യാഴം വെള്ളി യൂണിഫോം മോന് തിങ്കളും ബുധനും വെള്ളി യൂണിഫോം വ്യാഴാഴ്ച സ്പോർട്സ് ഡേ ആ സ്പോർട്സിൻ്റെ ഒരു യൂണിഫോം ഉണ്ട് പിന്നെ വ്യാഴം ചൊവ്വ മാത്രം കളർ ഡ്രസ്സ്
എന്നാലും നമ്മള് അവന് ഒരു ജോഡിയു ള്ളൂ യൂണിഫ രണ്ട് ജോഡി യൂണി യൂണിഫോമുണ്ട് അതിൽ ഒന്ന് സ്പോർട്സ് ഡേയുടെ യൂണിഫോമും ഒന്ന് നോർമൽ യൂണിഫോമും പക്ഷേ ഈ നോർമൽ യൂണിഫോം ഇന്ന് കഴിയിട്ട് നാളെ ഉണങ്ങിയില്ലെങ്കിൽ മറ്റന്നാളും കൊടുത്ത് വി ടാൻ പറ്റത്തില്ല അത് പാടാ പിന്നെ ഈ മഴയത്തെ എന്തോ ചെയ്യും ഇപ്പൊ എത്ര ദിവസം കൊണ്ട് തുടങ്ങിയ മഴയാ
ഉം കുറയുന്നൊരു പരിപാടിയില്ല
പക്ഷെ ഈപ്രാവശ്യം മഴ നമുക്ക് കൊറച്ചാ പെയ്തേന്ന എല്ലാരും പറയുന്നെ
ക്കെ
കുറച്ച പെയ്യുന്നെന് മറ്റേത് കണ്ടിന്യൂസ് അങ്ങ് മഴയല്ലായിരുന്ന ഇപ്പ ഇടയ്ക്കിടക്ക് വെയില് ഉണ്ടായിരുന്നല്ലോ പ്പെ പിള്ളാരൊക്കെ പറയുന്നേ ഒരു അവധി കളക്ടർ എന്താ അവധി തരാത്തേന്നാ ചോദിക്കുന്നേ കഴിഞ്ഞ പ്രാവശ്യം മഴയത്തൊക്കെ ഒത്തിരി അവധി ഉണ്ടായിരുന്നു ആന്ന് വീട്ടിലിരിക്ക ട്യൂഷനും ഇപ്പം ട്യൂഷൻ സെൻററുകളും പൂർണ്ണമായിട്ട് അവധി കൊടുക്കുവല്ലോ അപ്പൊ അതുകൊണ്ട് ഇവർക്ക് ഫുൾ ഡേ വീട്ടിലിരിക്കാം
ആ ആ പിന്നെ ഒന്നാതെ ഈ പ്രാവശ്യം മഴ കുറവാ വെയിലാ കൂടുതൽ എന്നൊക്കെയാ പറയുന്ന പക്ഷെ ഇന്ന് ഇപ്പ എന്നും മഴയല്ലേ
പക്ഷെ ഇതിപ്പോ ഈ രണ്ടു മാസം മഴേ കാണത്തുള്ളൂ കേട്ടോ ഈ രണ്ടു മാസത്തിൽ ഇങ്ങനെ പെയ്യുന്ന മഴയെ കാണത്തുള്ളൂ അല്ലാതെ നല്ല വെയിലായിരിക്കും
ഉം ഇനി അങ്ങോട്ടീ വെയിലയിരിക്കാം ചെലപ്പൊ
വെള്ളത്തിനൊക്കെ ബുദ്ധിമുട്ട് വരാതിരുന്നാ മതി കാരണം വെള്ളമൊക്കെ ഇല്ലെങ്കിൽ ആ വലിയപാട്
തനിക്ക് സ് സ്വന്തം കിണറുണ്ടോ അതോ
ആ ഉണ്ട് ഉണ്ട് ഉണ്ട്
അത കുയൽ ക്കിണറ സാധാരണ കിണറാണോ
സാധാ സാധാ അപ്പൊ അതുകൊണ്ട് നമുക്ക് വെള്ളം ത്തിന് ഇതുവരെ ബുദ്ധിമുട്ട് അങ്ങനെ വന്നിട്ടില്ല പക്ഷെ വന്നാൽ എ ചെയ്യും പറയാൻ പറ്റത്തില്ല നമ്മുക്ക് ഇവിടെ പിന്നെ പൈപ്പ് കണക്ഷൻ ഉണ്ട് പക്ഷെ അതിലീന്ന് വെള്ളം അങ്ങനെ വരത്തില്ല പിന്നെ വെള്ളമല്ലെങ്കിൽ ആൾക്കാാര് ടാങ്കില് പഞ്ചായത്തിൽന്ന് ടാങ്കില് കൊണ്ടുവരും അത വാങ്ങിക്കും അല്ലെങ്കിൽ സ്വന്തമായിട്ട് കാശ് കൊടുത്തും ആൾക്കാർങ്ങനെ വെള്ളം കൊണ്ട് കൊടുക്കും ആൾക്കാരുണ്ട് അവരുടെ കയ്യിൽ നിന്ന് ഒരു ടാങ്കും രണ്ട് ടാങ്ക് വെള്ളവും ഒക്കെ അഞ്ഞൂറിന്റെ ആയിരത്തിന്റെയ ഒക്കെ കാണും കണക്കാക്കി വാങ്ങിച്ച് അടിച്ചിട്ടും
ആഹ
പൈസ കൊടുക്കണം അവര് ചോദിക്കുന്ന പൈസ കൊടുത്താ വായിക്കെ
അങ്ങനെ വാങ്ങിക്കോളൂല്ലേ
പിന്നെ അങ്ങനെ വാങ്ങിക്കും പിന്നെ എന്താ ചെയ്യും പിള്ളേരുണ്ട് കുളിക്കണം എല്ലാത്തിനും വേണ്ടായോ നമുക്ക് പിന്നെ തോടുണ്ട് അടുത്ത് ഒഴുകുന്നുണ്ട് കുറച്ചൊക്കെ പേര് അങ്ങനെ കൊണ്ടുപോയി തോട്ടിക്കൊണ്ടുയി തുണി ഇലക്കി കുളിച്ചിട്ട് വരും അപ്പം അത്രയും വെള്ളം കുറഞ്ഞു കിട്ടും പക്ഷെ എന്നാലും ശരി പ്രായമ ഉുള്ള ഉള്ളരൊക്കെ ഉള്ളവരൊന്നും അങ്ങനെ ദൂരോട്ട് പോത്തില്ലല്ലോ
അതില്ല എല്ലാരും അവിടന്ന എല്ലാം ആക്കള്ളൂ
ഉ ഏറ്റവും കൂടുതൽ ചിലലവാകുന്നത് ബാത്റൂമിൽ പോകുമ്പോഴ വെള്ളം ചിലലവാകുന്നത് ഏറ്റവും കൂടുതൽ ബാക്കിയൊക്കെ നമ്മൾ എങ്ങനെയെലും പാത്രം കഴുകലൊക്കെ വേറെ പാത്രത്തിൽ പിടിച്ചച്ച് വെച്ചിട്ടല്ലേ നമു ക്ക് കുറേ വെള്ളഎടുക്കാം പക്ഷെ ബാത്റു മിലൊക്കെ ശരിക്കും വെള്ളം ഉപയോഗിക്കു എല്ലാരും
ഉ ബാത്റൂമിനോ കുളിക്കാനോ ഒക്കെ ആയിട്ട് വേണ്ടേ അലക്കാനും വേണ്ടേ കുറെേ വെള്ളം
അതീ തോട്ടിലൊക്കെ പോകുന്നുണ്ടേ ഉ തോട് പോലെയുണ്ട് അപ്പൊ അവിടെ പോയി തുണി അലക്കുന്നുണ്ട് ഞാൻ പൊത്തില്ല പോകുന്നവർ ഇണ്ട് വെള്ളവും കുറവുള്ളവര് പോകും അപ്പൊ അവർക്ക് പിന്നെ അത്രയും വെള്ളത്തി അ അത്രയും തുണിയൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്ക് വലിയ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടില്ല പക്ഷേ ഇപ്പം വെള്ളം കൊഴപ്പം കൊഴപ്പമില്ല ഇപ്പ എല്ലാർക്കും വെള്ളയി ഇത് സ്പെഷ്യൽ എന്തോ ആായിുന്നോ സ്പെഷ്യൽ എന്തോ ഉണ്ടാക്കി
സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കിയില്ലേ ഇന്നലത്തെ മീൻ കറി ഉണ്ടായിരുന്നു ഹലോ കേക്കുന്നില്ലേ
കേൾക്കാം കേൾക്ക കേൾക്കാടാ സ്പെഷ്യൽ എന്തോ ഉണ്ടാക്കി
സ്പെഷ്യൽ ഒന്നുമല്ലാടാ ഇന്നലെ വൈകുന്നേരം അമ്മ ഇച്ചിരി മീൻ മത്തി ഉണ്ടായിരുന്നു അത് കുമ്പളങ്ങ ഇട്ടു ഇതു വെച്ചു
ആണോ മത്തിക്കൊക്കെ എന്തൊണ്ട് വില ഇവിടൊക്കെ നാനൂറ് രൂപ നാനൂറ്റി സംതിങ് രൂപയൊക്കെ ആയി ആയിട്ടുണ്ടായിുന്നീ
ഇവിടെ അത്രയും തോന്ന കണം അമ്മ കടയിൽ പോകുന്നുണ്ട് അപ്പൊ അമ്മ കടയിൽ പോകുന്ന സമയത്ത് അതി കൂടെ മീൻ വണ്ടി വരുവേ
അന്ദരം വാങ്ങിക്കൊണ്ടുവരും
ആഹ അന്നരം അമ്മ വാങ്ങിട്ട് വരുന്നിയാ അപ്പൊ അമ്മയ്ക്ക് കടയിൽ പോന്നിട്ട് അവർ വില അങ്ങനെ കൊറച്ച് കേൾക്കുന്നില്ലേ ഹലോ
ഹലോ എടാ ആ ആ ഇപ്പൊ കേ ഇടക്ക്ൊന്നായിുന്നോ ഇപ്പ കേൾക്കാ ഓക്കെ പറഞ്ഞോ
ഇപ്പൊ കേക്കുന്നുണ്ടോ
ആഹ കേക്കാ കേക്കാ ഇപ്പൊ കേക്കാ പറഞ്ഞോ
അത് അമ്മ കടയിൽ പോകുന്നുണ്ടേ അമ്മ അവിടുന്ന് മീൻ വാങ്ങിട്ട് വരും
ഓ ആയി ശെരി ആ ആ ആഹ് രാവിലെ പിന്നെ രാത്രിയിലൊരു പണിയാല്ല്യോ അത്ചെ രാത്രി തന്നെ കറിയൊ
ആ രാത്രിയില് ചെലപ്പോം നന്നാക്കി വെക്കും നന്നാക്കി വെച്ചിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെക്കും
ആഹ് അത്ശെരി ആഹ് ആ
അത് എടുത്ത് വെച്ചിട്ട്താക്കി കൊടുക്കും അമ്മ കടയി പോവ്വാ
ആണോ താൻ എന്തോലും വർക്കെയ്യാൻ നോക്കാത്തെയെന്താ
ഞാനിത് കൊറച്ച് കഴിഞ്ഞിട്ട് നോക്കാന്ന് വെച്ച ഒരു കൊച്ചുണ്ട് മൂന്നര വയസായത്
ഓ അത്ശെരി ആ ഹാ ഹാ
അപ്പൊ അവളെ സ്കൂളി വിട്ടിട്ട് വേണം നോക്കാന്
നമ്മുക്ക് ന്തോതായലും പോവർന്ന ലേ ഉം ഓൺലൈനായിട്ടൊക്കെന്തോരം കോഴ്സൊക്കെ വരുന്നുന്നതെടുത്ത് പഠിക്കുന്നോടാ ഓൺലൈൻ വീട്ടില് വീട്ടിൽ അമ്മ ഇട്ടിട്ടില്ലല്ലേ
അവള് സമ്മയി ഫോണെടുത്താ അപ്പവേണം ഫോണ് ആരാ എന്നൊക്ക ന്നൊക്കെ ചോയിച്ച് തട്ടിപ്പറിച്ച് കൊ ണ്ടോവും
ഹ-ഹ-ഹ-ഹ അവൾക്ക്ക്കൂടെ ഒരു ബുക്കും പുസ്തകും ആ ബുക്കും പേനയൊക്കെടുത്ത് കൊടുത്തിട്ട് അവിടങ്ങിരുത്തണം
ബുക്കും പേനയും എടുത്ത് അവളവിടിരിക്കില്ല അവക്ക് ഫോണ് കൊടുത്താ വേണെ ഞങ്ങളിരിക്കും ബുക്കും പേനയും ഞങ്ങ ങ്ങക്ക് വേണ്ട
ഹ-ഹ-ഹ-ഹ
അതാണവസ്ഥ
ഇന്ന്വന്ന്കണ്ട എല്ലാ പിള്ളേരും ഇതന്നെ നമ്മുടെ അമ്മമാരൊന്നും ഫോണോ നമ്മുടെ ജനറേഷൻന്ന് പറയാൻ പറ്റത്തില്ല നമ്മൾ ഓൾറെഡി ഫോൺ ഉപയോഗി ക്കുന്നവരാ പക്ഷെ നമ്മളെക്കാളും കുറച്ചൂടെ മുന്നുള്ളവരൊന്നും അത്ര ഉപയോഗിക്കാത്തൊണ്ട് എനിക്കൊക്കെ എനിക്ക് തോന്നുന്നൊരു ജീവിതത്തിന്റെ നമ്മുടെ ലൈ എന്റെയൊക്കൊരു ഭാഗ മാണ് ഫോണെന്ന് തോന്നും ഫോണില്ലെങ്കി ഏതാണ്ട് ഡിപ്രഷൻ പോലാ തോന്നുന്നേ
പക്ഷോഓവറ് ഫോണി കളിക്കുന്നതത്രയും നല്ലതുഅല്ല നമ്മക്ക്
ആന്ന് ആന്ന് കാരണം എപ്പഴും ഇപ്പം ഡോക്ടേഴ്സായാലും മെസ്സേജ് ഇടിയെക്കെ ചെയ്യും ചെയ്യുന്ന ചെയ്യുന്നത് കൊണ്ടെന്ത്‌ന്നറിയോ നമുക്കെപ്പഴും ഫോൺ വേണം ആ പിന്നെ എടക്കിടക്ക് ഇങ്ങനെ വന്ന്നോക്കും എന്താ കോള് വര്ണെ എന്താ മെസ്സേജ്
ഉം
അപ്പോയ്മെന്റ്സൊക്കെ ഫോണീ കൂടാ വിളിക്കുന്നെ അപ്പോ വാട്സാപ്പായിരിക്കും കൂടുതലുപയോഗിക്കുന്നെ മീൻസ് അവര് വർക്കെയ്യുമ്പൊ കൊണ്ട് വിളിച്ച് ശല്യംചെയ്യാൻ നിൽക്കും നമ്മള് വോയ്‌സിട്ടേക്കും അപ്പൊ അവര് റിപ്ലൈ തരുന്നതും അതിനകത്താ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരിതുകൊണ്ട് പോണം അല്ലെലും പിന്നെ പിള്ളേര് വീട്ടിന്ന് വരുമ്പം ചേട്ടനെ വിളിക്കാന് എന്തോ ഇല്ലെങ്കിൽ ആദ്യത്തെ ഒരു ദിവസൊക്കെ ചിലപ്പോ നമുക്കൊരിതായിരിക്കും കേട്ടോ പക്ഷെ കണ്ടിന്യൂ സില്ലാതെവന്നുകഴിഞ്ഞാ നമ്മളതുആയിട്ടങ്ങ് പൊരുത്തപ്പെടും എന്നാലും ഞാൻ ഉറങ്ങിയയത്
ഉം എന്നാ ഒക്കെ ടാ ഞാൻ പിന്നെ വിളിക്കാം
ഓക്കേടാ ശെരി ഓക്കെ